ഹലോ
ഹലോ
കേൾക്കുന്നുണ്ടോ
ആഹ് കേക്കാം
കേൾക്കാൻ പറ്റുന്നുണ്ടോ?
കേക്കാം കേക്കാം പറഞ്ഞോ പറഞ്ഞോ
എന്തുണ്ട് വിശേഷം?
ആഹ് സുഖായിട്ടിരിക്കുന്ന്
സുഖായി എന്ത പരിപാടി ഫുഡ്
ഫുഡോക്കെ കഴിച്ചു ഫുഡ് കഴിച്ചേച്ചെങ്ങിനിരിക്കുവാ
എന്താർന്നു സ്പെഷ്യല്
ആഹ് പൂരിയാ ഉണ്ടാക്കിയ
ആഹ് ആഹ് കറിയോ
കറി ഒന്നുല്ലായിരുന്നു കറി ഇല്ലാണ്ടങ്ങെ കഴിച്ച്
വീട്ടിൽ ആരൊക്കെയുണ്ട്
ഏഹ് ഇവിടെ ഇപ്പ ഞാനും ഹസ്ബൻറും കുട്ടികളും മാത്രേ ഉള്ളൂ
കുട്ടികളത്രലാ പഠിക്കുന്നേടാ കുഞ്ഞുങ്ങളാ
ആഹ് കുഞ്ഞുങ്ങളാ ഒരാള് എൽ കെ ജി മൂത്താള് എൽ കെ ജി ഇളയാള് പിന്നെ രണ്ടര വയസ്സ്
ആഹ് ഇവിടെ ഞാന് ഹസ്ബൻറ് ഒരു മോള് മോള് ഒമ്പതാം ക്ലാസി പഠിക്കുന്ന ഉം സ്കൂളി പോയി ഫുഡ് എന്തോ ഇന്ന് ഉച്ചക്കത്തേക്കുള്ളതൊക്കെ റെഡിയായോ
ഉച്ചിക്കത്തേക്കുള്ളത് ഞാന് ചോറ് വെച്ചായിരുന്നു ചോറ് വെച്ച് കഴിഞ്ഞേച്ച് നോക്കുമ്പഴാണ് മോള്ക്ക് സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വന്ന് ഫോൺ നോക്കുമ്പഴാണ് ഇന്ന് ഏഹ് മെസ്സേജ് കിടക്കുന്ന സ്കൂളുകാരുടെ നാളെ അവധിയാണ് സെന്റ് ജോസഫ് ഡേ ആയതോണ്ടന്ന് അപ്പ അതുകൊണ്ട് ഏഹ് പിന്നെ ഞങ്ങള് ശരിക്കും സ്ഥലം നാ ഇവിടെല്ല ഞങ്ങള് ശരിക്കും സ് സ്ഥലം നാട്ടിലേക്ക് കൊല്ലത്തേക്ക് പോണം ആഹ് അപ്പ ഞാ വിചാരിച്ച് മൂന്നു ദുവസം അവധിയുണ്ടല്ലോ വെള്ളി ശനി ഞായർ അവധിയാണല്ലോ
ആഹ് ആഹ്
അപ്പ അതുകൊണ്ട് പിന്നെ എന്നാ പോകാന്ന് ഇങ്ങനെ പ്ലാനിട്ട് വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാം
ട്രെയിനോ യാത്രയൊക്കെ ഇഷ്ടമാണോ?
യാത്രയൊക്കെ ഇഷ്ടവാ പക്ഷെ ഇതുങ്ങളെ കൊണ്ടുള്ള യാത്ര അത്ര ഇഷ്ട്ടവല്ല ഓ പിന്നെ ഒരു നാലഞ്ച് മണി ക്കൂർ യാത്രയുണ്ട് അപ്പഴത്തേന് ഇവരങ്ങ് ഇരുന്നങ്ങ് നരുബിരികൊള്ളും ആകെ ഭയങ്കര പ്രശ്നവാവും അത്രയും ടൈമ് വേറെ ഒന്നും ഇതില്ലല്ലോ പിന്നെ ട്രെയിലിലായോണ്ട് ആ ഒരു ധൈര്യവുണ്ട് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് എടുത്ത് നടക്കെ എന്തെങ്കിലൊക്കെ ചെയ്യാം
ആഹ് ഹസ്ബൻഡും ഒണ്ട് അപ്പം ഒന്ന് ഇതാവുന്നൊരു ശ് പ്രതീക്ഷ ഒണ്ടിങ്ങനെ
കുഞ്ഞുങ്ങളൊരിതാവുന്നത് വരേയും നമുക്ക് യാത്ര കൊറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവരെ ഫീഡ് ചെയ്യുന്നതും
ആന്ന് ഇവരെ ആ ഇവരെ പക്ഷെ ഇപ്പം വന്നപ്പം ഇപ്പൊ ഒരു രണ്ടു തവണയായിട്ട് ഏഹേ യാത്രക്കെടയില് ഫീഡിംങ്ങൊന്നു ഇല്ല അത് ഞാൻ നിർത്തി യാത്രക്കിടയില്ള്ളത്
അപ്പ ഈ നാല് മണിക്കൂറൊക്കെ ആഹ് ചോ ചോക്ലേറ്റ് അത്ര നല്ലതല്ല കേട്ടോ
ഈയൊരു സമയത്ത് മാത്രേ കൊടുക്കൂ ഈയൊരു സമയത്ത് മാത്രേ കൊടുക്കൂ
ഇപ്പയീ ഒന്നാമത് കുഞ്ഞുങ്ങൾക്ക് വരെയും ഈ ഡയബറ്റിക്കിന്റെ പ്രശ്നങ്ങള് അങ്ങനെയൊക്കെ ഓരോന്ന് വരുന്നത് കൊണ്ടേ
എല്ല നമ്മള് വീട്ടില് വീട്ടില് നമ്മള് വാങ്ങിച്ചു കൊടുക്കാറില്ല ചോക്ലേറ്റ്സ് ഇങ്ങനെ ട്ടോ പിന്നെ വരുന്നേന്ന് വെച്ച് കഴിഞ്ഞ നേരത്തെ ഞങ്ങള് കാറിലായിരുന്നു പോവ്ന്നേ അപ്പൊ നമ്മള് സ്നാക്ക്സൊക്കെ എടുത്തു കൊടുത്തു അല്ലെ എന്തെങ്കിലൊക്ക കൊടുത്തൊക്കെ ഇരുത്തും ഇത്രേം ടൈം ഒണ്ടല്ലോ അപ്പൊ ഇവർക്ക് ഇ തിനകത്തിരുന്നങ്ങ് ഭയങ്കര പ്രശ്നമാവും അപ്പൊ ഈ കാറില് പോവുമ്പോ നമുക്ക് ഫീഡെയ്യാം നമുക്ക് പ്രശ്നവില്ല പക്ഷെ ട്രെയിനില്ന്ന് വെ ച്ച് കഴിഞ്ഞാ അത് പറ്റത്തില്ല പിന്നെ ഇവര് കെടന്ന് ബഹളം വെക്കുമ്പം നമ്മടെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവരുടെയൊക്കെ ആ ഒരു അവർക്കൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസാവും ഭയങ്കര ബഹളം ആഹ് നല്ലപോലെ ബഹളം വെക്കും അന്നേരം അവർ ക്കൊന്നും ചെലരുടെയൊക്കെ മുഖവൊക്കെ കാണുമ്പോന്ന് വെച്ച് കഴിഞ്ഞാ അവര് കുട്ടികളെ കണ്ടിട്ട് പോലും ഇല്ലാന്ന് തോന്നും അതേലത്തെ എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ടാ ആൾക്കാര് നോക്കുന്നേ അപ്പൊ നമ്മള് കുഞ്ഞിനേം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു മൂന്നാല് മണിക്കൂറത്തെ യാ ത്രയല്ലേ? അവർക്ക് ഏഹ് അയ്യോ ഇത്രയും സമയം പിന്നെ അല്ലെങ്കി ഈ ജനലിക്കൂടെ കൈയിടാൻ നോക്കല് അങ്ങോട്ട് ട്ട് ചാടല് ഇങ്ങോട്ട് ചാടല് ഇതൊക്കെ ശ്രമിക്കും നമ്മളിലെ പിടിച്ചമക്കി വെച്ചേക്കുമ്പം ഇവർക്ക് ബുദ്ധിമുട്ട് മോക്കിപ്പോ പ്രശ്നവില്ല മോക്ക് ഇച്ചിരി അറിയാറായോണ്ട് വലിയ വിഷ യവില്ല പിന്നെ ബിസ്ക്കറ്റൊക്കെയാണ് ഇങ്ങനെ കൊടുക്കും എങ്കിലും ഏഹേ ഭയങ്കര പ്രശ്നത്തിലോട്ട് പോ വുന്ന സമയത്താണ് ഇതെടുത്ത് കൊടുക്കുന്നേ ഇത് എന്റെ ബാഗി കാണും പക്ഷെ ഇവരെ കാണിക്കത്തില്ല
ഇഞ്ഞി അത് കുഞ്ഞ്ങ്ങൾക്കും മാ ത്രവെല്ല ഈ എന്റെ മോള് ഒമ്പതാം ക്ലാസ്സിലാ പഠിക്ക്ന്ന് പറഞ്ഞില്ലേ നമ്മള് സാധനം വേടി ക്യാന് കടേകേറും കടേ കേറുമ്പം അവരുടെ കണ്ണ് പോവുന്നത് ചോക്ലൈറ്റിലോട്ട് മാത്രേ പോവൊള്ളു അത് ആദ്യൊക്കെ നിർബന്ധം അടിക്കുവായിരുന്നു ഇപ്പം പിന്നെ പിന്നെ ഇപ്പം വലുതായപ്പൊ കാര്യങ്ങള് ഷുഗർന്റെ കാര്യോം ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി എങ്കിലും നമ്മളാദ്യം ആ സൂപ്പർ മാർക്കറ്റി കേറുമ്പെ ഇതെല്ലാം ഒരു സൈഡില് ഇങ്ങനെ അട്ക്കി വെച്ചേ ക്കുവല്ലേ അത് കാണുമ്പത്തേക്ക് അമ്മ അമ്മ അമ്മ ഇങ്ങനെ വിളിക്കും പിന്നെ ഇപ്പ ഞാൻ അങ്ങനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കത്തില്ല പക്ഷെ എങ്കിലും ചെല സമയത്ത് നിർബന്ധം കോങ്ങ് തൊടങ്ങും അപ്പം കുഞ്ഞുങ്ങടെ കാര്യം പറയണോ പത്ത് പത് നാല് വയസ്സായവര് നിർബന്ധം പിടിക്കുമ്പം കുഞ്ഞ്ങ്ങൾടെ കാര്യത്തി നമുക്ക് എന്തേലും പറയാംപറ്റോ
ഞാംപറയാ ഇത് കടെ കൊട്ക്കാം വെച്ചേക്ക്ന്ന എല്ലെന്ന് അഹ് അച്ചെ ചെലെ കടക്കാരന് ഇ ഇരന്നേച്ചാ അവര്ടെ ആ ഒരു കച്ചവടത്തിന് ഇതിന് വേണ്ടിയിട്ട് ചുമ്മാന്ന മോളെ കൊട്ക്കാം വെച്ചേക്ക്ന്നെയാന്ന് പറയും എട്ത്ത് കയ്യിലൊക്കെ ചെലര് കൊട്ക്കും ഞാംപറയും ഈ കൊട്ത്ത സാധനത്തിന്റെ കാഷ് ഞാൻ തെരത്തില്ലെന്ന് പറയും അപ്പൊ പറയും അവര് തെന്നെ തിരിച്ച് വാങ്ങിച്ചേ പറ്റൂഎന്നാ നമ്മള് പിടിച്ച് വാങ്ങിചു കൊടുക്കുമ്പഴല്ലേ ആഹ് പ്രശ്നം കരച്ചിലും ബഹളവും കടക്കാരനോട് പറയായും ഞാൻ ഈസാദനത്തിന്റെ കാശ് തെരത്തില്ലെന്ന് പറയും ഞാൻ കാരണം ഒത്തിരി എനിക്ക് അനുഭവം വന്ന കടേ ചെല്ലുമ്പോഴേ ഇവര് നമ്മള് ഇന്ന് കൊട്ക്കാൻ വെച്ചേക്കാെല്ലെ മോളെ ഏഹ് ഇത് അങ്ങനെ എങ്ങിനാന്നും പർണ് ട്ട് കുവാങ്ങിപ്പിക്കാതെ ഇ ഞാൻ ഇത് വെരെ കൊട്ക്കാത്ത സാധനാ ലൈസും ഓക്കെയാ ഹ് കാരണം അതിലൊക്കെ ഈ മറ്റേംഎന്താേ ഒരു ഇത് ആപ് ഇയ്യൊക്കേയ് അജിനോമോട്ട മാത്രവെല്ലടാ വേറെ എന്തൊക്കെയോ ഈ ഫ്ലേവർനൊക്കെ ഈ ചേർക്ക്ന്ന സംഭവം ക്യാൻസെറിന് കാരണം ആവോന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ ആഹ് അപ്പഅത്കൊണ്ട് ഹ് തീരെ രണ്ടു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങക്ക് കൊട്ക്കരുത് ന്ന് പറയും ഞാൻ രണ്ടു വയസ്സ് കഴിഞ്ഞെന് ശേഷവും ഈ സംഭവം ഇവർക്ക് കൊട്ത്തിട്ടില്ല
കൊട്ക്കാതിരിക്ക്ന്നെയാണ് നല്ലത് ഒരു കണക്കിന് നമ്മളായിട്ട് അറിഞ്ഞാേണ്ട് വെരുത്തി വെക്ക്ന്നത്
അതുപോലെ ഈ കിന്റർ ജോയി കൊട്ത്തിട്ടില്ല കിന്റർ ജോയി ഒക്കെ കണ്ടിട്ടുള്ളാവതും പിടിച്ചിട്ടുണ്ട്
ഇവിടെ ഒരു പ്രാവശ്യം വേടിച്ചുകൊടുത്തിട്ടുണ്ട് അതെന്താണ് എല്ലാവെരും കിൻ കിന്റർജോയ് എന്ന് പറയുന്ന എനിക്കും വേണം ഒരെണ്ണം അത് കിട്ടി കെഴിഞ്ഞപ്പോ എന്റെടുപ് പറയയാണേ അതിനകത്തൊന്നുല്ലമ്മാ അല്ലാതെ എനിക്ക് മിഠായി വേടിച്ചു തന്നാ മതിയെന്ന് എന്തായാലും ഒരറ്റ വട്ടം കൊണ്ട് കിണ്ടർജോയി കഴിഞ്ഞു ഇതൊക്കെ വല്തായത്കൊണ്ടായിരിക്കും കെട്ടോ
ആഹ് അറിയാറായി കുഞ്ഞ് അതുകൊണ്ടാ ആ പക്ഷേ ക് ചെറിയ പിള്ളേർക്ക് അങ്ങനെയല്ല അവർക്ക് ഈ ഒരു സാധനം ഇത് ആ മോന് മോളാന്നെങ്കി എന്റെട്ത്ത്ക്ക് മോളെ ഞാന് ഈവ് ഹ് ഇംഗ്ലീഷ്കാരുടെ ഒരു വീ ഡിയോ ഉണ്ടാര്ന്നല്ലോ പണ്ട് കിന്റർജോയിക്കകത്ത് പുഴുങ്ങിയ മൊട്ട വെച്ചുകൊടുത്ത് ഇപ്പു കൊച്ചിനെ പറ്റിച്ചത്
ഉം ഊം
അപ്പ ആ വീഡിയോ കണ്ടിട്ട് ഞാന് എട്ത്തിട്ട് ഇവളെ കാണിച്ചിട്ട് പറഞ്ഞ് ആണ്ടെ കണ്ടോ കിന്റർ ജോയി ക്കകത് മൊട്ടയാഉള്ളത് അത് എന്നോട് ചോദിച്ചാ ഞാൻ വീട്ടിലൊ ണ്ടാക്കി തരത്തില്ലേ നിന ക്ക് മൊട്ടപുഴു ങ്ങിത് ഏഹ് അതെന്തിനാ വാങ്ങുന്നേന്ന് പിന്നെ അവള് എന്നോട് ചോദിച്ചിട്ടില്ല പിന്നെ- ഒര് ഈ പരസ്യം കണ്ട് കഴിയുമ്പൊ ഴാണ് ഇവർക്ക് ഈ ഇതെന്തോന്നും പറഞ്ഞോണ്ട് വരുന്നേ.
ആഹ് പരസ്യആണ് പരസ്യമാണ് പിള്ളേരെ എല്ലാം. അത് വേണ്ടാത്തതും അവർക്ക് വേണം. അതാ കണ്ണിന് ആ ഒരു കാഴ്ച്ച ക്കും- ഒക്കെ ഒള്ളെ സംഭവങ്ങള് കാണുമ്പൊ എന്തോ നല്ലെ- സാധനം വീട്ടില് ഒണ്ടാക്കുന്ന ഫുഡ് കൊടുത്താ. വേണ്ട മോളെ ക്യാരറ്റ് നല്ലതാ കഴിക്ക്. ഓഎ അത് ചൊവക്കും ബീറ്റ്റൂട്ട് നല്ലതാ അതും പയ വേണ്ട. ഇതൊന്നും അതൊന്നും കഴിക്കണ്ട പക്ഷെ പൊറത്ത്ന്നുള്ള ഫുഡ് എന്തെങ്കിലും പറഞ്ഞാ. അതിന് നല്ല ടേസ്റ്റാ.
അതേയ് ക്യാരറ്റൊക്കെ ഞാൻഅത് എടുക്കുന്നു നല്ല പോലെ. - നെയ്യ് പിന്നെ ഒന്ന്ങ്കി ഗ്രേറ്റെ യ്തെടുക്കും അല്ലെങ്കിൽ എടുത്തിട്ട് മിക് സിലിട്ട് നല്ല പോലെ അങ്ങ് അടിക്കും അടി ച്ചേച്ച് ഈ പിന്നെ പനം കൽക്കണ്ടം ഇല്ലേ
ആം
അതും കൂടെ ചേർത്ത് മിക്സിയില് നല്ലോലെ അടിച്ചെടുത്തേച്ച് നെയ്ക്കാത്ത് ഇതങ്ങ് വഴറ്റും ഇങ്ങനന്നെ നല്ലപോലെ റോസ്റ്റെയ് തെടുക്കും അന്നിട്ട് അത് ഏഹ് ഇച്ചിരി പാലൊഴിക്കും പാലൊഴിച്ചേച്ച് അതിനകത്ത് ഇത് വേവിക്കും ഇച്ചരി പാല് വെള്ളമാണെങ്കി പാൽപ്പൊടി ഇടുക വെള്ളം ഒഴിക്കുവാണെ പാൽപ്പൊടി ഒഴിക്കുക ഞാൻ പിന്നെ കുഞ്ഞിന് കൊടുക്കുന്നെ ആയോണ്ട് പാലൊഴിക്കും പാലൂടെ ഒഴിച്ച് അതങ്ങ് വേവിക്കും നല്ലപോലെ വെന്ത് കഴിഞ്ഞേച്ചിത് വഴറ്റി വഴറ്റി വഴറ്റി ഇങ്ങനെ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലിട്ടിട്ട്- ആവുമ്പഴെ നല്ലപോലിങ്ങനെ ഇതാക്കി ഇങ്ങെടുക്കും എടുത്ത് കഴിഞ്ഞേച്ച് ചെറി- യബോൾസ് ആക്കിയോ അല്ലേ എന്തെങ്കിലുവൊക്കെ ഷെയ്പ്പ് ആക്കി ഇങ്ങനെ പരത്തിയൊരു പാത്രത്തി വെച്ച് ചെറിയ കട്ടിൻ പീസ് ആക്കി കട്ട് ചെയ്തൊക്കെ എടുക്കുവോ അല്ലെങ്കി- സ്പൂണും കൊണ്ട് കോരിതിന്നുന്ന രീതിയിലോ ആക്കിഒരു പാത്ര- ത്തില് വെച്ച് ഇവർക്ക് കൊടുക്കും അപ്പൊ ഇത് കഴിക്കും നല്ല ടേസ്റ്റാ
ആഹ് ഇവിടെ പിന്നെ ക്യാരറ്റ് തോരൻ വെച്ചാ കൊറച്ച് കഴിക്കും ഇങ്ങനൊന്നും മെന-
ആഹ് ആഹ് ഞാനിങ്ങനെ മെനക്കെട്ടിടത്തോട് കൂട്ട് വ-
അത് കുഞ്ഞു പിള്ളേരല്ലേ ഇതെന്ന് പറഞ്ഞാൽ വല്യ കൊച്ചായില്ലേ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്- ഇങ്ങനെ നമ്മള് ചെയ്യേണ്ട അവർ- ക്ക് സ്വന്തമായിട്ട് കാര്യങ്ങള് മനസ്സിലാക്കി കഴിക്കാനൊക്കെയുള്ള പ്രായങ്ങളായില്ലേ ഒമ്പതാം പത്ത് പതിന്നാല് വയസ്സ്- ആകുമ്പൊ അവർക്ക് സ്വന്തമായിട്ട് ഇപ്പം അതിനെപ്പറ്റി എല്ലാം ക്ലാസ്സുകള് ഉണ്ടല്ലോ സ്കൂളി വൈറ്റമിന്റെ എല്ലാം കുറവിൻ്റെതും അതെങ്ങനെ കഴിക്കണം ഫുഡ് എങ്ങനെ കഴിക്കണോന്ന് പോലുമു ള്ള ക്ലാസ്സുകൾ ഇപ്പം നടക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളെ ഇല്ല ഇങ്ങനെ നമ്മള് എന്തെങ്കിലുമൊക്കെ അവരുടെ ഒരു വായി- ക്ക് രുചിയോടെ കൊടുത്തേ പറ്റൂ പക്ഷെ ഇവർക്ക് ഇനി അത് രുചി മാത്രല്ലല്ലോ അവരുടെ ആരോഗ്യം കൂടെ നോക്കാനുള്ള സമയം ആയല്ലോ പതിനാല് വയസ് എന്ന് പറഞ്ഞ അതൊരു ചെറിയ വയസ്സല്ല ഇപ്പൊഴത്തെ കാലത്ത് അവർക്ക്ല്ലാത്തിനെ പറ്റിയ നല്ല ബോധ്യമുള്ള പ്രായവല്ലേ നമുക്കൊന്നും പറഞ്ഞു കൊടുക്കണ്ട അവർക്ക് അവർക്ക് ഒരുവിധം എല്ലാം അറിയാം അതാണ് ഉ കുഞ്ഞ് പിന്നെ സംസാ നല്ല സംസാരി
ഇല്ല ഇവന സംസാരിക്കുന്നത് ഇച്ചരി സ്ലോയ അവര് എല്ലാം കാര്യം പറയത്തില്ല ശരിക്കും മോള് പക്ഷെ എങ്ങനെയല്ലായിരുന്നു മോള് ഭയങ്കര നല്ല കാര്യം കുറച്ചിലായിരുന്നു ആ കലപിലാന്നന്ന് തുടങ്ങുവന്ന് ഒരു വയസായപ്പോഴത്തേക്കിനും പിന്നെ സംസാരിച്ച അത്യാവശ്യം കാര്യങ്ങള്ൾ അമ്മ പപ്പ കാക്ക പൂച്ചൊക്കെ പറഞ്ഞ തുടങ്ങി രണ്ടു വയസ്സായപ്പോഴത്തേനും സെന്റൻസ് നല്ല സ്ഫുടതയോടെ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്ന
എടാ എനിക്കൊരു കോള് വരുന്നുണ്ടേ ഞാനൊന്ന് എടുത്തോട്ടെ
ആഹ ശരിയടാ